ഓഹ് കേക്കാം. എന്തുവാ പരിപാടി
ഒൽക്ക്യന്നെനി ഇപ്പ സ്കൂളൊക്കെ തൊറക്കത്തില്ലേ അതൊക്ക അവിടിങ്ങനെ ഇരിക്ക്യുന്ന് നിങ്ങടെ സ്കൂൾല് മറ്റേ കൊച്ചു പിള്ളേരാരെങ്കിലും ഉണ്ടാ നിങ്ങടെ വീട്ടില് കൊച്ചു പിള്ളേരാരെങ്കിലും ത്തെണ്ടായിനി അഡ്മിഷനൊക്കെ ആയില്ലേ
ആഹ് ഓ ഒണ്ടുണ്ട് ഇപ്പ സ്കൂളി കൊണ്ട് ചേർത്തതേ ഒള്ളൂ
എവ്ടെ ചേർത്തടീ
ഇവിടെ ട്രിവാണ്ട്രത്ത് ഒരു സി ബി സി
സി ബി എ റ്റി സ്കൂൾലാ അതെന്താടീ സ്റ്റേറ്റിലങ്ങാനും ചേർത്തൂടായിര്ന്നൊ
അല്ല സി ബി ഇപ്പ എല്ലാരും സി ബി എസ് ഇ സ്കൂളില് തന്നെയല്ലേ ചേർക്കുന്നത് കുറച്ചൂടി ഏഹ് പ്പം സ്റ്റാൻഡേർഡായാലും ഏ ഇപ്പ ഇംഗ്ലീഷ് സംസാരിക്കാനായാലും ഏഹ് സി ബിഎസ് ഇ സ്കൂള് തന്നെ നല്ലതെന്ന് തോന്നും
സ്റ്റേറ്റൊക്കെ ഇപ്പൊ കൊറേക്കെ പുരോഗമനമൊക്കെ വരുന്നുണ്ട് ഇപ്പം ആഹ് പിന്നെ ഓരോ സമയത്ത് ഓരോ വിദ്യാഭ്യാസ നയങ്ങളൊക്കെ കൊണ്ടുവര്ന്നോണ്ട് വല്ല്യ കൊഴപ്പൊന്നുല്ല
അടീ പക്ഷെ ഇപ്പൊ ഇപ്പ സി ബി എസ് ഇ സ്കൂള് എടുക്കുവാണെങ്കി അവര് കൂടുതലും മറ്റേ ഇംഗ്ലീഷ് തന്നെയാണ് ക്ലാസ്സിൽ സംസാരിപ്പിക്കാ ഒക്കെ ചെയ്യുന്നത് അതിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം അവിടെ മറ്റേ ആഹ് ഇംഗ്ലീഷ് അറിയാണ്ട് മലയാളം സംസാരിക്കാണെങ്കി ഈ പണിഷ്മെന്റ് ഒക്കെ കൊടു ക്ക്ന്ന സിസ്റ്റൊക്കെ ഇല്ലേ ഇപ്പ സ്കൂള്കൾല്
അതൊക്കെ ഉണ്ട് പക്ഷെ സംഭവിക്കുന്നെന്ന് വെച്ചാൽ നമ്മുടെ ബോഡർല് ജനിച്ച് വളർന്ന പുള്ളേര് മലയാളത്തായിട്ട് യാതൊര് ടച്ചുല്ല നമ്മടെ മാതൃഭാഷയാട്ട് അവർക്ക് യാതൊരു ടച്ചും കാണത്തില്ല അവര് കൂടുതലും ഇംഗ്ലീഷ് ആയിരിക്കും സംസാരിക്കുന്നത് മലയാളം കേട്ടാലും മനസ്സിലാവത്തില്ല എഴുതാന് അറിയത്തില്ല അവർക്ക് നമ്മളിപ്പ ചന്ദ്രൻ സൂര്യൻ അതിനെയൊക്കെ കൊർ ച്ചൂടി ഒന്ന് വിപരീതോ പര്യായ പദങ്ങളൊക്കെ പറഞ്ഞാ അവർക്കതൊന്നും മനസ്സിലാവത്തുപോലുല്ല
ഇങ്ങനേണ് കാരണം ഇപ്പോ ഐസ്കൂള് കൊണ്ട് ചേർത്തപ്പോ ഇപ്പ എൽ കെ ജി യു കെ ജിലെ ഇപ്പം നമ്മളെക്കെ എൽ കെ ജി പഠിക്കുമ്പഴേ അ ആ ഇ ഈ ഫുൾ അക്ഷരമാല പഠിക്കൂലേ ഇവർക്ക് എൽ കെ ജിയില് പോലും ചെല വാക്കുകള് ചെല ലെറ്റർ മാത്രം പ്ര, ര, തുടങ്ങിയ ചെല ലെറ്ററുകള് മാത്രേ പഠിപ്പിച്ചോള്ളു യു കെ ജി ആവുമ്പോ കൊറച്ചൂടി പഠിപ്പിക്കും ഒന്നാം ക്ലാസ് ഒക്കെ ആവുമ്പോഴാണ് ഫുൾ അക്ഷരമാല പഠിപ്പിക്കുന്നെ ഏഹ് അല്ലാണ്ട് നമ്മള് കുഞ്ഞിലെ ആദ്യമേ അക്ഷരമാല പഠിക്കുന്നത് പോലെയല്ല ഇവരെ പഠിപ്പിക്കയൊക്കെ ചെയ്യുന്നത്
എടീ അവരെ പിന്നെ പഠിപ്പി ക്കാ വെച്ചാ അങ്ങനെ പഠിപ്പീരൊന്നുല്ല ഇത് ബോഡില് എഴുതി ഇട്ട് കൊടുക്കും അ പിള്ളേരത് എഴുതണം അത് അവര് ആ ടൂലൈൻ ബുക്കിനകത്ത് രണ്ട് ലൈനില് ടച്ച് ചെയ്താണോ എഴ്ത്ണേ നോക്കത്തില്ല അങ്ങനെ ഒന്നും ഈ ടീച്ചേഴ്സ് അങ്ങനെ ശ്രദ്ധിക്കത്തും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാ പ്രധാനായിട്ട് ഇവർക്ക് അക്ഷരങ്ങളൊന്നും അറിയാതെ വരുന്നത്
അതെ അതെ പക്ഷെ ഏഹ് ഇവിടെവക്ക് കറക്റ്റ് ബുക്ക ബുക്കും കാര്യങ്ങളും ഒക്കെ എല്ലാം ഹോംവർക്ക് കൊടുക്കേം നോക്കിയൊക്കെ ചെയ്യുന്നു പക്ഷെ അവർക്ക് മലയാളം ക്ലാസ്സുൾ ഭയങ്കര കുറവാ ഇപ്പം ഒരു ദിവസൊക്കെ നമുക്ക് ക്കെ പണ്ട് സ്കൂളൽ എപ്പോഴും മലയാളം പീരീഡുകളും ക്ലാസ്സുകളൊക്കെ ഇല്ലായിരുന്നോ ഇർക്ക് വളരെ കുറവാ അതൊണ്ട് ന്നെ ഇവർക്ക് മലയാളം അധികം സംസാരിക്കാനോ അല്ലെങ്കിൽ എഴുതാനോ ഒന്നും അറിയില്ല അത് സംസാരിക്കാൻ നല്ല പോലെ അറിയാങ്കിലും എഴുതാനും വായിക്കാനും പറ്റത്തില്ല
അതുകൊണ്ടാണ് ഇപ്പ മലയാള മീഡിയങ്ങളെല്ലാം കുറഞ്ഞ വരുന്നത് ഇപ്പൊ ഫുള് ഇംഗ്ലീഷ് മീഡിയം ഉള്ള നമ്മളൊക്കെ മലയാളംീഡത്തിൽ പഠിച്ചുകൊണ്ട് നമ്മളിപ്പം സാമൂഹ്യ ശാസ്ത്ര ആണങ്കിലും ഗണിതോ എന്നൊക്കെ നമുക്കറിയാം അവരുടുത്ത് ഇപ്പ നമ്മളിപോയി സാമൂഹ്യ ശാസ് സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞാലേ അവർക്ക്ത് മനസ്സിലാവും പിന്നെ സയൻസ് തന്നെ നമ്മള് ഭ ശാസ്ത്രം അങ്ങനെ ഇങ്ങനെയന്നൊക്കെ പറഞ് പഠിച്ച സാധനങ്ങൾ എന്തോ സാധനോ ന്നൊന്നും അറിയത്തില്ല
അതെ നമ്മളവിടെ പോയി ഗളത ന്നൊക്കെ പറഞ്ഞ പറയത്തില്ല പക്ഷെ നമുക്കുള്ള ഉപ ഉപയോഗുന്നത് പറഞ്ഞാൽ നമുക്ക് രണ്ടും അറിയാം അതും അറിയാം നമുക്ക്് മലയാളത്തിലും അറിയാം അതുപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷിലും അറിയാം അതുപോലെ ഇപ്പം സയൻസിലെതേലും ടേം ആണെങ്കിലും നമുക്ക് രണ്ടും അറിഞ്ഞൂടെ
അതാണ് നമുക്കുള്ള യൂസ് നമുക്കത് കേട്ടാലും ഇവരിപ്പം ഇംഗ്ലീഷ് മീഡിയത്തിലോ സി ബി എസ്സിലോ പിള്ളേരെ നമുക്കൊന്ന് പറഞ് കൊടു വെച്ച നമുക്ക് രണ്ടും അറിയ കാരണം നമ്മള് പഠിച്ച സമയത്ത് നമ്മുടെ മലയാള മീഡിയത്തിൽ ടെക്റ്റിനകത്ത് സിന്റെയും ഇംഗ്ലീഷും കൊടുത്തിരിക്കും നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കുമ്പോ അവരാ ഇംഗ്ലീഷും പറയുല്ലോ അപ്പൊ നമ്മളത് കേൾക്കുന്ന പിന്ന സയൻസ് ക്ലാസ്സിലോട്ടൊക്കെ നമ്മളൊക്കെ വളർന്നു വരുമ്പോഴത്തേ നു നമുക്ക് ആ ഇംഗ്ലീഷീ പഠിച്ചന്നു അതിന്റെ മലയാം മറ്റേ പി എസ് സി പോലുള്ള പരീക്ഷയൊക്കെ വരുമ്പോ കുറച്ച കൂടെ എളുപ്പത്തി നമുക്ക് മനസ്സിലാവും കാര്യങ്ങൾ
അത് സത്യാണ് ഇപ്പം ഇവടെ സി ബ എസ് ഇ സ്കൂളിലെ പിള്ളേരുടെ പ്രശ്നം എന്ന് പറഞ്ഞാ നമ്മളാണെങ്കി ഇപ്പോ എന്തെങ്കിലും ഒന്ന് സംസാരിക്കണോെങ്ക നമ്മെ മാതൃഭാഷയിൽ സംസാരികുമ്പള് നമുക്കധികം തിങ്കിങ് പ്രോസസ് ഇല്ല ഇവർക്കാണെങ്കി ഇവരുടെ മലയാളത്തില് മൈന്ഡില് വരുന്ന സാധനം അവർക്ക് ഇംഗ്ലീഷിലോട്ട ട്രാൻസ്ലേറ്റ് യ്തിട്ട് വേണം എന്തെങ്കിലും ഉണ്ടൽ സംസാരിക്കാൻ
പിന്നെ കുഴപ്പല്ല നമ്മടെ എന്ത് വികാരണെങ്കിലും
ആഹ് സത്യം മലയാ മാതൃഭാഷയിലൂടെ പറയുമ്പോ മാത്രണ് കറക്റ്റ് നമുക്ക് അതങ്ങോട്ട് എത്തിക്കാൻ പറ്റുന്നത് അല്ലേ
സത്യം പറഞ്ഞ ഈ സയൻസ് വിഷയങ്ങളൊക്കെ പഠിക്കുന്ന സത്യം പറഞ്ഞാ നമ്മുടെ മലയാള മളത്തിത്തില് മീൻസ് മലയാള ഇവിടെ കേരളത്തിൽ ജനിച്ചുള്ളുന്നവരാണെങ്കില് അവർ കൂടുതല അത് മലയാളത്തി പഠിക്കതായിരിക്കും കുറച്ചുകൂടി നല്ലത് പിന്നെ ചെല വേഡ്സ് എന്ന്പറയുന്നത് നമുക്ക്പ്പോ അയിന്റെ മലയാളം വാക്കൊക്കെ എടുത്ത് കഴിഞ്ഞാ നമുക്ക് തന്നെ പറയാൻ ബുദ്ധിമു അങ്ങനെയുള്ള മലയാള വേഡ്സിന് അവർ ഇംഗ്ലീഷ് തന്നെ ഉപയോഗിച്ചോട്ടെ പക്ഷെ അവരെ എഴുത് പഠിക്കുന്നതും അവര് കാണുന്നതും അതെല്ലാം കുറച്ച് മലയാളത്തി പറയണം ഇപ്പം നമ്മളിപ്പം ഏഹ് സ്കൂൾ എടുത്താലും അല്ലെ എം ബി ബി എസ്സോ അങ്ങനെ കുറച്ച് ഹയറി ഹയർ ആയിട്ടുള്ള ക്ലാസ്സിൽ പോയാലും ക്ലാസ്സിൽ വര്ന്ന ടീച്ചേഴ്സ് തന്നെ രാവിലൊട്ട് വൈകുന്നേരം വരെ പറയുന്നത് ഫുൾ ഇംഗ്ലീഷ് പിന്നെ അവര് പഠിക്കുന്ന വിഷയങ്ങളും മൊത് ഇംഗ്ലീഷ് അതില് ഒരു ഒരു അവർ മാത്രമായിരിക്കും ചിലപ്പോ മലയാളം കേൾക്കുന്നത് ആ മലയാളം കേക്ക് റ രാ ത അല്ലാതെ മലയാത്തിലെ കവിത എന്താന്ന് അറിയ ത്തില്ല ഗദ്യ അറിയത്തില്ല പദ്യോ എന്നൊക്കെ പറഞ്ഞ അവർക്ക് അതിനെപ്പറ്റിയൊന്നും ഒരു ധാരണയില്ല നമ്മള് പറഞ്ഞ് കൊടുത്ത ടീച്ചറെ എന്തോ ആ കഥികളെപ്പറ്റി അറിയത്തില്ല ഒന്നും അറിയത്തില്ല ഒരു അഞ്ചാം ക്ലസിൽ പഠിക്കുന്ന കൊച്ചിനോടുത്ത് ച്ചോയ്ച്ചൽ പോലും ഒന്നും അറിഞ്ഞുടാ
അതിപ്പോ മെയിനയിട്ട് ഇപ്പം മലയാളം എന്തോ സംസാരിക്കുന്നത് ഭയങ്കര മോശണ് അല്ലെങ്കി ഇംഗ്ലീഷ് ഭാഷയാണ് ഭയങ്കര വലുത് അത് നമുക്ക് ഓൾറെഡി നമ്മൾ കുഞ്ഞിലെ മുതലേ നമ്മുടെ മൈൻഡിലിങ്ങനെ കേപ്പിക്കുന്ന ഒരു സംഭവം അല്ലേ ഇംഗ്ലീഷ് എന്തെന്ന് പറഞ്ഞാ ഭയങ്കര വലുതാണ് മലയാളം എല്ലാം അതിന്റെ താഴെ ഉള്ളൂ ഒരു സംഭവം ഉണ്ടല്ലോ അത് തന്നെയാണ് ഇപ്പോഴും സ്കൂളുകളിലൊക്കെ നടക്കുന്നത് പിന്നെ നീ കേട്ടിട്ടില്ലേ ഇപ്പോ ചിലവരൊക്കെ പറയുന്ന ഭയങ്കരെ അഭിമാനത്തോടെ പറയുന്നേകേക്കുമ്പോ എനിക്ക് പുച്ഛം തോന്നും മറ്റേ എനിക്ക് മലയാളം എഴുതാനും വായിക്കാനും ഒന്നും അറിയ ത്തില്ല അങ്ങനെയൊക്കെ ചിലർ അഭിമാനത്തോടെ പറയുന്നേ കേട്ടിട്ടില്ലേ
ആഹ് എനിക്ക് ഇംഗ്ലീഷ് ഞങ്ങള് പഠിച്ചത് വളർന്നതും വിദേശത്ത് ആ അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് അറിയത്തുള്ളൂ ഹിന്ദി മാ മറ്റു ഭാഷകളൊക്കെ അറിയാം പക്ഷേ മലയാളം എനിക്ക് ഒട്ടും എഴുതാൻ അറിയത്തില്ല വായിക്കാൻ അത് പറയുമ്പോം എന്തോ ഭയങ്കര എന്തോ ഒരു സ്വർണം കിട്ടിയ കണക്കാണ് അവര് പറയുന്നത് സ്വന്തം നാട്ടില് അച്ഛന് അമ്
അത് കേൾക്കുമ്പോ നമുക്ക് പുച്ഛ മാണ് തോന്നുന്നത് അത് സത്യം കേരളത്തിൽ ജനിച്ചിട്ട് മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞൂടോന്ന് പറഞ്ഞ
അവർക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയരിക്കും പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇംഗ്ലീഷ് കേട്ടാലും മനസിലാവും നമുക്ക് അ അത്യാവശ്യം എഴുതാനും പറ്റും അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജിന് പറ്റി നമുക്ക് നന്നായിട്ട് എക്സ്പ്രസ്സ്‌ ചെയ്യാനും പറ്റും അത്രക്കുള്ള കഴിവില്ല അതൊക്കെ സി ബി എസ് ഇ പഠിക്കുമ്പോള്ള കുറവുകളാണ് എന്നാ എന്തെങ്കിലും ലോകരാജ്യങ്ങളിൽ പോണെങ്കിലും പുറത്തൊക്കെ പോകണമെങ്കി നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനുംവായിക്കാ - അറിയണം പക്ഷെ എന്നും പറഞ്ഞ് സ്വന്തം രാജ്യത്തോട് നമ്മുടെ ഭാഷയോടുള്ള ഒരു കൂറ് നമ്മൾ എപ്പോഴും വെച്ച് പുലർത്തുന്നണ് നല്ലത്
ഉറപ്പായിട്ട് ഇംഗ്ലീഷ് പഠിക്കണം ഇംഗ്ലീഷില്ലാണ്ട് നമുക്കിപ്പം ഒരു ഒരു കാര്യവും നടക്ക പക്ഷെ ഇംഗ്ലീഷ് പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഭാഷയെ തള്ളിക്കളയാതെ അതിനെയും കൂടെ കൊണ്ടുപോവുമ്പോ പ്പഴാണല്ലോ കറക്റ്റ് നടക്ക്ന്നേ അല്ലെങ്കി പിന്നെ കേരളത്തിൽ ജനിച്ചിട്ട് വളർന്ന്ന്നോക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത് മലയാളം എഴുതാനും വായിക്കാനും കൂടി അറി അറിയത്തില്ലെങ്കി
അതിപ്പോ എടി അതുകൊണ്ടാണ് നമ്മുടെ ഇപ്പം സർക്കാർ സ്കൂളുകള് പകുതി മുക്കാലും അട ടച്ച് പുട്ടിട്ട് സി ബി എസി സ്കൂളുകളുടെ എണ്ണം കൂടന്നതും ഇപ്പൊ സർക്കാർ സ്കൂളുകളിൽ പുള്ളേരില്ല പിന്നെ ഒന്നാമത്തെ കാര്യം അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലന്ന് പറഞ്ഞിട്ടാണ് പലരും ഇപ്പ നമ്മളൊക്കെ തന്നെ സർക്കാർ സ്കൂളുകളിൽ പഠിച്ചു വളർന്ന സാഹചര്യം ഉള്ളത് ഇന്ന് കോറച്ചു കൂടെക്കെ എണ്ണം കുറയുന്നത് ന്ന് വെച്ച ഇപ്പ നമ്മളെ പോലെ ഈ സർക്കാർ സ്കൂളിൽ പഠിച്ചാ ഓരോരുത്തർ വിചാരിക്കുന്നേ എന്താ ഇംഗ്ലീഷും നമ്മക്ക് തന്നെണെങ്കിലും കോറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നത്തില്ലേ അപ്പ സി ബി എസി പഠിച്ച ആഹ് ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിരിക്കും നമ്മുടെക്കെ ആഹ് ഒരു ഏജിൽ പഠിച്ചിട്ടുള്ളവരും ഒക്കെ ചിന്തിക്കുന്ന അവരെ മക്കളെ പഠിപ്പി മീൻസ് സ്റ്റാറ്റസ് നിലനിർത്താൻ വേണ്ടിയാണ് പലരും ഈ
അതെ നമ്മളും അങ്ങനെന്നെ
മുണ്ടാതെ
അല്ല നമ്മടെ വിദ്യാഭ്യാസ സമ്പ്രദായം കോറച്ചുടി ഏഹ് കുറച്ചൂടി നല്ല രീതിലാണെങ്കി അങ്ങനെ ഒരു സംഭവം വരത്തില്ലായിരിക്കും അല്ലെ ഇനിയെങ്കിലും
ആഹ് നമ്മടെത് കോറച്ചുടെക്കെ ഡെവലപ്പ ആയി ആഹ് കൂടുതലും ഇംഗ്ലീഷ് പക്ഷെ ന സത്യം പർഞ്ഞ ഇംഗ്ലീഷ് നമ്മടെ സെക്കന്റ് ലാഗ്വേജ് ആയിട്ട് മാറ്റേണ്ടതാണ് ഇപ്പൊ നമ്മള് പഠിക്കുന്നതോ ഇപ്പഴും ഇപ്പഴും കൊണ്ട് നിലവിൽ കൊണ്ടോക്കൊണ്ടിരിക്കുന്ന കാര്യംന്ന് പറയുന്നത് മലയാളമാണ് സെക്കന്റ് ലാഗ്വേജ് ആയി പഠിക്കുന്നത് ശെരിക്കും
അതെ
ഇപ്പം മലയാളം എല്ലായിടത്തും നിർബന്ധമാക്കിട്ടുണ്ട് ആഹ് മറ്റത് ഇപ്പൊ എല്ലാ നിർബന്ധിതായിട്ടും മലയാള ഭാഷ പഠിപ്പിക്കണോന്നുണ്ട്
അന്നെ ഇപ്പം ഭരണ ഭാഷ മലയാളം ആയതോണ്ട് മറ്റേ ഔദ്യോഗിക റ്റുള്ള കാര്യങ്ങള് മലയാളയി ഓഫീസ് എല്ലാം മലയാളത്തില് വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പഴും ഈ ഉദ്യോഗസ്ഥ സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിലും സ്കൂളിൽ ഇരുന്നവരും ഭരണം നിർവഹിക്കുന്ന ആണെങ്കിലും എല്ലാരും എന്താ മലയാളം അവർക്ക് ആർക്കും ട്ടും പറ്റുന്ന കാര്യല്ല ആഹ് മലയാളത്തിൽ എഴുതി തന്ന ഇപ്പം നമ്മക്ക് പോലും ചെല കാര്യങ്ങള് നമ്മള് കുട്ടി കൊച്ചിലെ തൊട്ട് നമ്മള് ഈ ഇംഗ്ലീഷ് ഫോമ് ഒക്കെ പൂരിപ്പിച്ച് പൂരിപ്പിച്ച് വന്നിട്ട് പെട്ടന്ന് മലയാളം പേഴ്സണലി നോക്ക്മ്പോ
ആഹ് സത്യം ആണ് ഇപ്പൊ നമ്മള് ഫോണില് എന്തെങ്കിലും സിസ്റ്റം മലയാളത്തിലായി കെടന്നാലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ നമ്മള്ത് ഈ തമിഴ് ആഹ് പറഞ്ഞോ
ഉം നീ പറഞ്ഞോ തമിഴ്
അല്ലെ തമിഴ്നാട്ടിലുള്ളവർക്കൊക്കെ ഇപ്പം നമുക്ക് മലയാളികൾക്കാണെടി സ്വന്തം ഭാഷയോട് അത്ര ഒരു ഇതില്ലാത്തെ ഈ തമിഴ്നാട്ടിലൊക്കെ ഉള്ളവർക്ക് സ്വന്ത ഈ ഒരു വാക്കിന്റെ ഒരു പ്പ അത് നമ്മളാണെങ്കി ഇപ്പം സ്വിച്ച് ഇന്നൊക്കെ ഉപയോഗിക്കാം അങ്ങനെ നമ്മള് ഇംഗ്ലീഷിൽ തന്നെ ഉപയോഗിക്കും പക്ഷെ അവർക്ക് തമിഴ് അവർക്ക് കറക്റ്റ് തമിഴ് വേർഡ് ഉണ്ടായിരിക്കും
എടി അവര് അവരെ ഭാഷയെ കൂടുതല് ഇത് സ്നേഹിക്കുന്നുണ്ട് കാരണം ഇംഗ്ലീഷുകാര് വന്ന് ഫുള്ള് നമുക്ക് ഇവടെ കോളനി സ്ഥാപിച്ചിട്ട് ഫുൾ ഇംഗ്ലീഷായ സമയത്ത് അവരെന്താ ചെയ്യാന്ന് വെച്ചാ അവരുടെ ലാഗ്വേജിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു പക്ഷെ നമ്മളെ ഇപ്പോഴും അത് കൊടുക്കാതെ ഇംഗ്ലീഷാണ് വലുതെന്നുള്ള രീതിയിൽ പോകുന്നുണ്ട് പക്ഷെ പല രാജ്യങ്ങളും അവരുടെ ലാംഗ്വേജിലായിട്ട് മാറ്റിയിട്ടുണ്ട് പക്ഷെ നമ്മള് മാത്രേ ഉള്ളൂ ഇങ്ങനെ കിടക്കുന്ന
അത അതെ നമുക്ക് മാത്രമാണ് സ്വന്തം ഭാഷയോട് ഒരുതില്ലാത്തത് എടെ അപ്പൊ ശരി എന്നാ
ആഹ് അടി ഓക്കെ ഞാനീ കുറച്ച് കഴിഞ്ട്ട് വിളിക്കാടി പിന്നെ ശരി എന്നാ